ആഹ എന്താ വിശേഷം ഇവടണ്ട്
ഉ നല്ലശേഷം അവിടെയോ?
ഇവടിം മഴ ഉണ്ടോ?
ഏ ഇല്ലേ അവിടെയോ?
ഇവിടെ ഇങ്ങനെ ഇപ്പ പാറ്റ്ണ്ട് ചെറുതായിട്ട്
ആഹ ചായകുടിച്ച
ആഹ ചായടിച ചായ കുടിച്ചില്ല നോമ്പുണ്ട്
ആഹ
അപ്പോ ചായക്കണ്ടാക്കീണ് ഏ
അല്ല തൊറവണ്ടോയിക്ക
ഇല്ലേ ഞങ്ങള്
ആഹ
എല്ലാരും നോറ്റിണ് അപ്പം പിന്നെ ചായെം കടിയൊക്ക ഉണ്ടാക്കീന്
മ്മ്
പിന്നെ ഇല്ലേ ഒന്നും ചെയ്ല്ല ഉഹ് പിന്നെ ഇയെന്താ ചെയ്ണ?
ആ പഠിക്ക
ഏഹ നീ എത്രയിലാ? എന്തിനാ പഠിക്കണേ
ഞാൻ പ്ലസ് റ്റു കഴിഞ്ഞു
അത് ശരി ഏ പ്ലാസ്ടു കഴിഞ്ഞ ഏതാഞ്ഞീ എടുത്തിനി
ഞാനോ
ആഹ
ഞാന് ഹ്യുമാനിറ്റീസ്
ഏഹ് പിന്നെ വേറെ എങ്ങെനണ്ട് സ്കൂൾ ജീവിതം
ഒഹൊഹോ കൊഴപ്പണ്ടേര്ന്നിലാ
പഠി ഉം ആഹ് പത്ത്ൽ മാർക്കൊക്കെണ്ടായ്ന്യോ?
ആഹ്
എന്താ വീട്ട്ലെല്ലാരുല്ലേ
ആഹ് വീട്ട്ലെല്ലാരുണ്ട്
ആഹ്
അവിടെയോ കുട്ട്യാള്ണ്ടോ?
ആഹ് രണ്ടാള്ണ്ട് ഒരാൾ ഒമ്പേലാണ് ഒരാള് എസ് രണ്ടാൾ
അയ്ശെരി
ഒരാള് എൽ കേജ്ലാ ഒരാളൊമ്പതാം ക്ലാസ്സിലാ
ഏഹ്
എന്താ ചായൊട്യയ്ഞ്ഞോ? ചായ കുടിച്ചോ
ഇല്ലേയ്
ആഹ് ഇപ്പൊ വന്നിട്ടൊള്ളൂ
ഏഹ് അല്ലേ
ആഹ്
ഒരിൻറ്റേ ഏഹ് പോവാ പറ്ഞ്ഞു അതെലേ ആഹ് ആഹ് ശെരി ആ പിന്നെ ചർദിച്ചിട്ടൊന്നുല്ലല്ലൊ ആ ടാസ്കിലെ സ്റ്റോറേജ്ലെ പോലെ ചാക്കോ പ്പൊവിളിക്കാൻ ആഹ് അമ്മ മൂത്രഴിക്കാൻ പോയി അമ്മ വന്നിട്ട് വിള്ക്കാൻ പറയാട്ടോ. ഹലോ
ഹലോ
ആഹ് ഞാനിവ്ടെ ചേച്ചിക്ക് മഞ്ഞപ്പിത്താണ് അപ്പൊ ഹോസ്പിറ്റലാണ് അപ്പൊ ഡോക്ടർ വന്നപ്പൊങ്ങനെ
ഏഹ് അയ്ശെരി എന്നാ തൊടങ്ങ്യേ
ഇന്നലെ
ഏഹ്
അഡ്മിറ്റാണ് അപ്പൊ കൂടെ നിക്കാൻ ചേച്ചിക്ക് സംസാര ശേഷില്ല്യപ്പൊ കൂടെ നിക്കണ്ടേ
ഏഹ് അദ്യല്ലേ
ഏ ഇല്ല്യല്ലാ
ഏഹ് പിന്നെ ങ്ങളഡ്മീറ്റായിക്കുലേ
ആഹ് ങ്ങളെവ്ടെ സ്ഥലം
ഞാവടെ മല
ഞാനും മല്പ്പൊറ്ത്താ മല്പൊറ്ത്തന്നെ ഇന്നലെ
ഏഹ്
ന്നലെ അറിഞ്ഞെ ഞാനും ചേച്ചിന്റെ ഹസ്ബന്റും അമ്മക്കെ ഇണ്ടായിരുന്നു ഓലക്കെ ഇപ്പ ഇങ്ങനെ പോയി
കല്ല്യാണം കഴിച്ചാണില്ലേ ആ ശരി കുട്ടികളുണ്ടോ
ട്ടികളുണ്ട് ആ രണ്ടണ്ണണ്ട്
ആഹ് ശരി നല്ല പനി തൊടങ്ങീട്ട് കൊറേ ആയില്ലിയൊ
പനിയും കൊറച്ചൂസായിട്ട്ണ്ട് പത്ര കാര്യാക്കിയില്ലപ്പൊ എന്താ മൂത്രത്തിന്റെ ബ്ലഡ് എന്ത് ബ്ലഡ് മാതിരി വന്നപ്പൊ പിന്നെ കാണിച്ചത്
ഏ നല്ലോ ആയിനോ
ഉം കൊറച്ച്
എടോ എവിടെ ഏത് ഹോസ്പിറ്റലിൽ ആ
പി കെ എം പാണ്ടിക്കാട്
ഏ അത് ശെരി ഇപ്പ കുട്ട്യാളൊക്കെവടെ
കുട്ട്യാളൊക്കെവടെ ഓലെ ഏട്ടന്റെ വീട്ടില്
ഏ
ഹസ്ബന്റ് നെന്താ ചെയ്യ്
ഏ
ഹസ്ബന്റെന്താ ചെയ്യ്ണേ
അത് ശെരി എവടെ
ത് ഇവടെ എല്ലോ എന്ത്യേ പർഞ്
അല്ല ഇങ്ങനെ സൈറ്റല്ലല്ലോ
ആ അത്ങ്ങനെ ഓരോ വിളിച്ചുമ്പങ്ങനെ പോണതാ
ഉം
അന്റെ അച്ഛനെന്താ പണി
വെൽഡിങ്
എ ങ്ങള് രണ്ട് മക്കളാ
അല്ല മൂന്നെണ്ണം മേലക്കൊന്നൂടിണ്ട്
ഏ അത് ശെരി ഞാന് അന്റെ മേലെ
ആഹ്
ആൺകുട്ട്യോ
ആഹ്
എന്തിന് പഠിച്ചാ പഠിച്ചാണോ
അല്ല ഓൻ വർക്കെയ്യ
എഹ് അത് ശെരി പിന്നെ ഇനി എന്താ ആശ്പത്രി ചോറൊക്കെ രാത്രിക്കേക്ക്
പ്രൈവറ്റ് അല്ലേ അപ്പൊ പൊർത്ത്ന്ന്
ആ ഇന്ന് പോയതാ ഇയ്യ്
ഇത് വെരെ ഓലെ അമ്മായിമ്മണ്ടേര്ന്നു അയിന് മുട്ടുവേദനയും കാല് വേദനൊക്കായിട്ട്
പോയേക്കൂലേ ആ
അത് ഇര്ന്ന അയിനങ്ങനെ പറയും
ഏ
അല്ലേ പിന്നെ അയ്ന്റെങ്ങനെ കേക്കണ്ടി വെരും
ആഹ് അത് ശെരി അയിന് അസുഖം ഇൽ ഇണ്ടായിക്ക്‌ണൊ അയിന് അസുഖണ്ടോ
അയിന് മുട്ടുവേദനയും നെഞ്ചുവേദനയും ക്കേണ്
ഏ അത് ശെരി പിന്നെന്താ കോളേജ്ന്ന് ടൂറൊക്കെ ണ്ടായിനോ
ഉം മൂന്നാറ്ക്ക് ഇണ്ടായിരുന്നു
ഏഹ് ഇപ്രാവിശ്യോ ഈ കൊല്ലം ഇണ്ടാവൂല ഇപ്പൊ തൊടങ്ങീട്ടല്ലേ ഒള്ളുലെ
ഉം
എങ്ങനെ ഇണ്ടായിനി ട്രിപ്പൊക്കെ ആഹ്
ഒക്കെ ട്രിപ്പൊക്കെ മ്മള് ശെരിയാക്കി
ആഹ് എത്ര ആയിനി ഇങ്ങക്ക് പോവാന്?
മൂന്നേ ഇരുനൂറ്
ഏഹ്
ഉം
അഹ് ശെരി പിന്നെ മൂന്നാർ മൂന്നീസ്ത്തിന്ലെ
ഉം
നെൽ വ കൊറെ ആള് ഇണ്ടായിനോ?
ഉം ഞങ്ങള് സ്കൂ സ്കൂള്
ഹാ ഹാ മൂന്നാറ് ഞാന് ഇത് വരെ പോയിട്ടില്ലട്ടോ അവിടെ ഈ ഊട്ടിന്റെ പോലെ തന്നെ അല്ലേ
ഉം ഭയങ്കര തൺപ്പാ
ആഹ്
ഇപ്പ തീരിം പോകൂല ഭയ ഒടുക്കത്തെ തണുപ്പായി
ആഹ് ഇപ്പം നല്ല തൺപ്പ് ഇണ്ടാവുല്ലേ?
ഉം മഴക്കാലല്ലേ
ഉം ഉം ഇണ്ടോ ഇവടെ അഹ് ആഹ് ആഹ് ഇണ്ട് ഇപ്പല്ല ഇങ്ങനെ വെയില് ഇണ്ടായിനി അയ്ന്റെ എടില് മഴയ്യും പിന്നിം വെയില് എർച്ചും അങ്ങനെ
ആഹ് ഇങ്ങള് മലപ്പുറത്ത് എവിടെ?
അരീക്കോട്
ഉം അടുത്തന്നെണല്ലോ
ഹേ ഇജ്ജോ
ഞാൻ നെലമ്പൂര്
ആഹ് നിലമ്പൂര് ഇൻക്ക് ഒരു അമ്മായി ഇണ്ട് നിലമ്പൂര് എവ്ടെ?
മ്പൂര് പൂക്കോട്ടും പാടം പറിം
ആഹ് അത് കൊർച്ച് അങ്ങട്ട് പോണം
ഉം
പൂക്കോട്ടുംമ്പാടം പുറ്റംമ്പാറക്കെ ഭാഗാ
ഉം കുറ്റമ്പാറ കഴിഞ്ഞിട്ട് പൂക്കോട്ടുംപാടം
ഇന്നട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആയോ?
എന്തേ അർഞ്ഞേ
ഫുഡും കാര്യങ്ങളൊക്കെ ആയില്ലേ
ആഹ് ചോറ് ഉണ്ടാക്കിയന്ത് പുട്ടുണ്ട് ഒക്കെണ്ട്
അഅ്ശരി ആടെ വേറെരക്കെയുളള വീട്ടില് നിങ്ങള് കുട്ടികളും നിങ്ങളും തന്നെ
എല്ലമ്മ ഉണ്ട്
ഹസ്ബന്റിന്റെ ഇമ്മേ
ആഹ് ആഹ്
ഇങ്ങളെ കെട്ടിച്ചത് അങ്ങട്ട്
പിന്നെ ഇജ്ജ് എന്തെങ്കിലും ചെയ്യ് വേറെ എന്തെ ചെയ്ണ്ടോ
ആഹ് ഞാന് നില ഒരു ആ അല്ലേ നെലമ്പൂര് ഞാൻ ക്ലാസ്സന് ചേർന്നിണ്ട് ജൂലൈയിലെ ക്ലാസ് തുടങ്ങുള്ളൂ
അയ് ഏതാ
ലാബ്
ആഹ്
ഉം
ശരി ഞാതല്ല ചെയ് ഓൺലെൻആയിട്ടൊക്കെ എന്തെങ്കിലൊക്കെ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ട് വെച്ച് ഉം ആഹ് പൂക്കോട്ട്പാടെ അവിടെരു അവിടെ എന്തോരു
ഏ
കതിര് പറഞ്ഞ ഒരു വാക്ക്ക്കെല്ലേ
ആൻടി പൂക്കുപാടത്ത്
അയിന്റെ ഒക്കെ എരുത്താ
ആഹ് ആ അവിടെന്ന് കുറച്ച് പോണം
ആഹ് ഹനാൻഷെൻന്റെ നാടക്ക് അവിടെല്ലേ
ഹനഷന്റെ നാട് കൂറ്റമ്പാറെ
ആഹ്
എന്നാ ശെരി
ആഹ് ആയിക്കൊട്ടെ